നമസ്കാരം. എന്തല്ലാ വിശേഷം?
നല്ല വിശേഷം.
ഓ നല്ല വിശേഷം സ്വരം കേൾക്കാൻ കൊതിയായി പോയല്ലോ പൊന്നേ.
മ്മ് ഒരു വിവരല്ലല്ലോ പ്പോ -
എങ്ങനെ വിവരണ്ടവനാ. വിളിക്കണ്ടേ ഞാൻ അങ്ങോട്ട് വിളിച്ചാ മാത്രം എടുക്കുന്ന ഒരു ശീലം.
സത്യായിട്ട് ചിപ്പളാ ആളെ മനസിലായത്. ഞാനിങ്ങനെ അലോയിച്ചാണ് നല്ല് പരിചയള്ള സൗണ്ട് ആരപ്പത് ഹ്. ഹ് മെസ്സേജ് അയച്ചപ്പോന്നും ഇനിക്ക് മനസ്സിലായിട്ടില്ലട്ടോ.
എന്താ മെസ്സേജിങ്കിലും കണ്ടുപിടിക്ക അതുംല്ല.
ഓഹോ
കൊറേ സമയായി.
ആ ഞാനിന്നലെ മിഞ്ഞാന്ന് തൊടങ്ങീക്ക്ന വിളിച്ചട്ടെ വിളിച്ചട്ടെ ത് വരെ വിളിച്ചൻ പറ്റിറ്റില്ല. അതിനെ അപ്രതീക്ഷിച്ച.
അതെ എനിക്കറിയാ. നീ കണ്ടു പിടിക്കട്ടെന്ന് കരുതി ഞാനും കണ്ടു പിടിക്കോ നോക്കട്ടെ ന്നിട്ട്- വേണ ഒരു പോയിന്റ് തരാൻ അല്ലെ എത്ര പെട്ടെന്ന- സൗണ്ട് കേട്ട് മനസ്സിലായല്ലേ.
ആ അത് ഒന്നും ഒരു പരിചയ ഉള്ള സൗണ്ടാണ് പക്ഷെ എന്നാലും പ്പത്. നമ്പറതല്ലല്ലോ അതൊക്കെ ഇങ്ങനെ ആലോചിച്ചണതേ. മ്മ് എന്തൊക്കെ സുഖാണ്. എന്താ പുതിയ വല്ല ബിസിനസുണ്ടോ പ്പോ?
ഏയ് ബിസിനസൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പൊ നമുക്ക് അല്ല ഇപ്പൊ നമ്മുക്ക് എന്താ. ആം ഇവിടെ വീട്ടമ്മയല്ലേ ഇപ്പം ജോലിക്കൊന്നും പോകുന്നൊന്നുമല്ല വീട്ടമ്മയ ആായിട്ട്. ഇരിക്കല്ലേ.
മ് മറ്റേ ഡ്രൈവിങ് പഠിച്ചണില്ലേ ഇപ്പൊ ഓൺലൈനായിട്ട്.
ആഹ് അതെല്ലാം പടിക്കുന്നുണ്ട്.
ഉം ആയി ശരിക്ക എത്ര എത്ര വയസാ വരുന്നേ ഒരു മാസോ?
അല്ല അല്ല അത് നമുക്ക് എത്ര വേണങ്കിലും പഠിക്കാലോ
ഏ ആ പൈസൊക്കെ അങ്ങനത്തെ കണക്കൊന്നുല്ല.
ഇല്ല ഇല്ല എത്ര വേണെേിലും പഠിക്കാം എത്ര വേണമെങ്കലും പഠിക്കാം നമുക്ക് എത്ര വേണമെങ്കിലും അവരോട് ചോദിക്ക. മനസ്സിലാക്ക അങ്ങനെയൊക്കെയാണ്. ഡെയിലിണ്ട്. ഡെയ്‌ലി ഡെയ്‌ലി നമുക്ക് രാവില- ലെ ആറര മുതല് ഏഴമുക്കാല് വരെ അത് കഴിഞ്ഞ് പ ഒൻപത് മണി മുതല് പത്തര വരെയൊക്കെ പത്തര പത്തേകാല് അങ്ങനെ പത്ത് മണിക്ക് ശേഷം എപ്പ വേണമെങ്കിൽ അവസാനിക്കാം രണ്ട് സമയത്ത് പിന്നെ നൈറ്റില് ബ ഒപിയും കാര്യങ്ങളെല്ലാംണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് നമുക്ക് ഓരോരുത്തർക്ക് സമയത്തിനനുസരിച്ച് ഓരോർതർക്ക് കേയന് ഇനി സമയില്ലേ കയറണ്ടാ
ആ ഉം
നമ്മളുടെ സമയത്ത്
ഉം എന്തെങ്കിലും ആ മനസ്സിലാവുണ്ടോ
ഓ മനസ്സിലാവുന്നുണ്ട് ഫസ്റ്റ് നമ്മൾ കേൾക്കുമ്പോ വിചരി- ക്കും ഇതെന്തോന്ന് ഇതൊക്കെ പറയണേന്ന് പക്ഷെ നമ്മളിത് ചെയ്തു വരുമ്പോ നമുക്ക് ഏകദേശം ശം ഒക്കെ മനസ്സിലാവും അങ്ങനെ എന്താലും ഒന്നുല്ല
ഉം ദിര ദിവസം ഈ രണ്ടു നേരം കേയറലണ്ടോ
ആ രണ്ടു നേരം കയറും ഇതുപോലെ സമയം എന്തെങ്കിലുമൊക്കെ കാരണം കൊണ്ട് ഇല്ലാതായ ല് ആ സമയം ആ ദിവസത്തത് മിസ്സ് ആക്കും ഇല്ലെങ്കില് കയറും അങ്ങനെയൊക്കെയാണ്
ആഹ്
എന്തായാലും അങ്ങനെ പഠിച്ചെടുക്കട്ടെ ഇൻഷാ അള്ളാ അതെ അതെ പിന്നെ പിള്ളോരൊക്കെ എന്താ ചെയ്യുന്ന
പിള്ളോരക്കെ സ്കൂള് കൂട്ട്ന്ന് കളിക്കാൻ പോയി
കളിക്കാൻ മഴയില്ലേ
ഇവിടെപ്പല്ല മഴ ചോർന്നാണ് അവിടെണ്ടോ മഴ
ആ ആ ഇല്ല മഴയില്ല എന്നാലും മഴ പെയ്തൊരു കാലാവസ്ഥയാണല്ലോ തണുപ്പുള്ള ഒരു കാലാവസ്ഥ ഇടക്ക് മഴ പെയ്യന്ന് ഇനി ഏതായാലും മഴ പിടിച്ചുന്ന് തോന്നണു
ഉം മഴ ഇനിക്കൊറിപ്രാവശ്യം പെയ്തു കൊറവല്ല നല്ലോണം അതെ മറ്റേ ജൂൺ ആകുമ്പോ നല്ല- പയ്യല്ലിണ്ട് ഇപ്പത് ജൂൺ അവസാനിച്ചായി ആ ആഴ്ച്ചാ രണ്ട് ദുസ ഒക്കെ മായ പയ്യണള്ളു
അത് ശെരി അത് ശെരിയാ അങ്ങനെയാണ് ഇവിടെ അതേ ഈ പിന്നെ സംവിധാനം തന്നെ
ഓ
ഉം എന്താ പിള്ളേർതാണ് അപ്പറം ഇപ്പറം കിടക്കന്ന് ഒരാൾ ഇരിക്കുന്ന് ഒരാൾ കിടക്കന്ന്
ഓ നിങ്ങളവിടെ അല്ല തണുപ്പയികാണില്ലേ
തണുപ്പാണ് അപ്പൊ പുതപ്പിന്റെ ഉള്ളിൽ തന്നെയാണ് അപ്പം നല്ല ചക്ക- അപ്പൊക്കെ ഉണ്ടാക്കിട്ട് അങ്ങനെ കഴിച്ചിരികയാണ് ചക്കപ്പം പിന്നെ ഉം ഇവിടെ നമ്മള് മൈദ യൂസ് ചെയ്യാറ് ഉപയോഗിക്കാറില്ല
അത് ചക്ക ഞമ്മള് എന്താ പറയാ മിക്സിൽ അരക്കണ്ടേ
അതെ മിക്സിൽ അരച്ചിട്ട് അതിനകത്ത് നമ്മള് തേങ്ങ നന്നായിട്ട് ഉം എണ്ണയിലെ വറുത്തിട്ട് ഇടുക ആ ഏലക്കും ചെറിയ ജീരകവും ആ ചെറിയ ജീരകം ശർക്കരപ്പാനി ഗോതമ്പ്പ്പൊടി ചിലര് എല്ലല്ല ഞാൻ പാനിൽ ഒഴിച്ചു
ആണോ എണ്ണയില്
ഏ ഇതിലെ നോൺ സ്റ്റിക്കിന്റെ പാൻച്ചു അതില് നെയ്യോ ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു എന്നിട്ട് മറി ച്ചിടാൻ കഴിയൂല കേട്ടോ നമുക്ക് നമ്മളെന്ത് ചെയ്യണം വേറൊരു പാൻ ഇപ്പുറത്ത് വെച്ചിട്ട് അതിലും ഇതുപോലെ നെയ്യാക്കിയിട്ട് പാനീന്ന് നേരെ അപ്പുറത്തേക്ക് അങ്ങോട്ട് കൊട്ടിക്കൊടുക്കുക അത് തന്നെ അത് തന്നെ എന്നിട്ട് സിമ്മിലിട്ടിട്ട് സിമ്മിലിട്ട് വേവിച്ചെടുക്കുക എ എന്താ ടേസ്റ്റ്
ഞാൻ ആവിക്കാണ് വിചാരിച്ച് ഉം ആവിക്കാണ് വേവിച്ച് വിചാരി
ആവിക്കല്ല പക്ഷെ നല്ല രുചിയുണ്ട് ട്ടോ ഒരു രക്ഷയും ഇല്ല ഏ
അപ്പ സോട
ഏയ് അതിന്റെ ആവശ്യല്ലല്ലോ ഇതേ സോഫ്റ്റ് കിടക്കുന്ന സാധനം പിന്നെ ഇനി അതിന്റെ ആവശ്യല്ല അതിന്റെ ആവശ്യ
ഇന്നാ ഞാനിത് ആദ്യമായിട്ട് കേൾക്കട്ടെ ഞാന് രവിക്ക് അല്ലെങ്ക എണ്ണിയിൽ മുക്കിട്ട് പൊരിച്ചലൊക്കെയാണ്
മുപ്പൊന്നും വേണ്ട ഇതെന്താ രുചി നല്ല തേങ്ങ അടിക്കണം ട്ടോ അതില് തേങ്ങ നെയ്യും വറുത്തിട്ട് വേണം തിരിടാൻ
ആഹ
മറ്റ് സാധനം കൈ ചാ മതിവല ആ അത് ഇണ്ടണ്ടക്ക ഇട ഞാട്ട ഇിട്ടില്ല എല്ലാം പെറുക്കിടു പോലിട്ടാല് പിന്നെ അതെന്തിനാടന്ന്
ഏ അവിടെ അങ്ങനെ പുറഗണ ആൾക്കാരാ
അക്കെ പറക്കലും പക്ഷെ മറ്റേ ഈ ഷ് ന്ന് പറഞ്ഞ സാധനം ബദാമും കേശനക്കെറ്റൊക്കെ മറ്റേ ഒരാവിലിന്ന് ഇതിൽ ഉണ്ടാക്കും പക്ഷെ അതില് നല്ല ടേസ്റ്റ ആ കടിക്കാൻ അതില്ലെങ്കിൽ കടിക്കാൻ ടേസ്റ്റ്
ആഹ ആഹ
ഇതിൽ ഒന്നും കഴിക്കൂല വിത്തൊക്കെ പറക്കും ആ പഴഞ്ചൊക്കെല്ലേ കേട്ടോ സദാ
പക്ഷെ അദാ വരരിക്കച്ചക്കയല്ലേ അത് മിക്സിൽ അരക്കല്ലേ ആഹ ഇപ്പ മനസിലായി ഉ ഇതേ മയത്തിന്ന് ഞാൻ ചെയ്യലേ പക്ഷെ അത് നല്ല മാവ് കുറച്ച് എന്താ ടൈറ്റ് ആാക്കിട്ട് പരത്തിയിട്ട് ഇലൽ പരത്തിട്ട് ആവിക്ക് വേവിച്ചു
ആഹ അതെങ്ങനെയാ അപ്പൊ പരത്താ നല്ല പൊടിയിട്ടിട്ടായി
ആഹ ടൈറ്റ്ക്കെ നമ്മള് ചപ്പാത്തിൽോര കുറച്ച് ലൂസ് ഒന്ന് കൈയ്യോണ്ട് ഇങ്ങനെ പരത്തിയാൽ ഇ പരക്കണം അങ്ങന അല്ല വ എടുക്ക കുഴച്ചിട്ടും ആ അങ്ങ അങ്ങന ചെയ്യും പിന്നെ അത് അല്ലാതെ അ തന്നെ തേങ്ങ മിക്സ് ആാക്കിട്ട് കുഴച്ചിട്ട് അത് അപ്പമാരി പരത്തിയിട്ട് അന്ത അന്ത അടമായിര് അന്താ വേവിച്ചു ആവിക്ക്
അത് ശെരി
അങ്ങനെ ചെയ്യല് അങ്ങനെയാണ് ഞങ്ങളെ ചക്കപ്പ പക്ഷെ ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കണ
ചക്കക്കൽ തുമപ്പ തറയതിരു തക്ക അപ്പന്ന് പറയാൻ പറ്റൂല അതെ എന്തായാലും ടേസ്റ്റ് ആണ് ഇനിയിപ്പ എന്തായാലും ഉണ്ടാക്കി നോക്കന്ന് പറയുമ്പോഴേക്കടും ചാക്ക കലം കഴിയാറായില്ലേ
ഇനിയിപ്പ ചക്ക കിട്ടണം പച്ച ച്ച
അതുപോലെ നമ്മള് വറുത്തെടുക്കാൻ വേണ്ടിട്ട് പഴഞ്ചക്ക വറുത്ത് നോക്ക യഹ നല്ല ക്രിസ്പാണ് അത് എത്ര നാളാ ക്രിസ്പ് ഇരിക്കുംന്ന് അറിയോ.
ആഹ് അത് ഞാൻ ചെയ്യലുണ്ട് അത് ഇങ്ങനെ കുപ്പി വറത്ത കാണ കുപ്പിയിലാക്കി വക്കെല്ലന്യാണ്.
പഴഞ്ചക്ക ആണല്ലോ നല്ലായിട്ടിരിക്കണ അല്ലെ.
അത് കട്ടില്ലാത്ത ചോള പഴഞ്ചക്ക ആണെങ്കിലും വരിക്കച്ചക്ക ആണങ്കിലും കട്ടില്ലാത്ത ചൊളയാണെങ്കിൽ പെട്ട ന്ന് നമുക്ക്. ഇതാവും പക്ഷെ കട്ടിലായി ഈ പനിമായിരത്തി ചൊളണ്ടല്ലോ പറ്റൂല എണ്ണ കുടിക്കും ചെയ്യും.
ആ പഞ്ഞി പോല ഉള്ളത് റെഡി ആവൂല ഓർ
പറ്റൂല പറ്റൂല ആ അത് വെറുതെ എണ്ണ ഫുള്ള് കുടിക്കും അത്.
ഒറപ്പുള്ള എന്ത് വേണം അപ്പൊ നല്ല അടി അലിയാവു
പിനെ.
രണ്ടായിരത്തി പതിമൂന്ന് പിന്നെ എന്തല്ലാ. ഇങ്ങളെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞോ.
ഉം കാപ്പി കുടിക്കെ കയിഞ്ഞു എല്ലാം കഴിഞ്ഞ ഇവിടെ ഇങ്ങനെ ഇ
ഏ കുടിച്ചിരിക്കണെന്നോ. ആഹ. അത് ശരി പിന്നെ. ഉപ്പച്ചിന്റെ ഉമ്മച്ചിന്റെറെ ഒക്കെ വിശേഷം എന്താ.
നന്നായിട്ട് പോണ്. കൊയപ്പൊന്നുല്ല. സുഖായിട്ട് പോണ് കൊഴപ്പൊന്നുല്ല അൽഹംദുലുള്ള ബിസിമി
ആയിക്കോട്ടെ ഇനിയിപ്പോ എന്നാ പോവുന്നേ വീട്ടില്.
കൊറെ ആയി ഇപ്പ പോയിട്ട് മദ്രസ് ഇല്ലേ സ്കൂള് മദ്രസ് പോവാൻ പറ്റൂല. ഉസ്കൂളിലെങ്കിൽ മദ്രസ് മദ്രസല്ലെങ്കിൽ സ്കൂള് ആ രണ്ടും കൂടി. ട്ടായിട്ട് നടക്കൂലന്നൊള്ളു.
അതെ അതെ. പിന്നെ പിന്നെ എന്റെ ഫോൺ ഓഫായി നീ എന്തായാലും സമയം നോയിക്കോട്ടോ പിള്ളേർക്ക് നീ സമയ മയം കിട്ടിയില്ലന്ന് പറയണ്ട.
മ്മ്.
ഉം ഇനി പിള്ളേരെ നിന്നോട് സംസാരിച്ച് നിക്ക്. സമയം പോയി പിള്ളേരൊന്നും സ്രെദ്ധിക്കാൻ പറ്റില്ലാന്ന് പറയേണ്ട അതാ ഞാൻ പറഞ്ഞ സമയം നോക്കിക്കൊന്ന്.
ആ പിന്നെ.
വഹിക്കുന്നേ ഇനിപ്പ ഞാന ഇനി സമയം പറഞ്ഞില്ലാന്നും പറഞ്ഞിട്ട് നിനക്കൊരു പരാതിയായിരിക്കും. ആ അല്ലെങ്കില് പിള്ളേര് വിളിച്ചൊണ്ടിരി ല്ലോ അത് ശ്രദ്ധി നമ്മള് പിള്ളേര് സ്കൂള് വിട്ട് വന്നാൽ പിന്നെ അവര്ക്കല്ലേ നമ്മൾ സമയം കൊടുക്കണ്ടേ അപ്പൊ നമ്മൾക്കിന അവര് പിള്ളേര്.
ഞാന് പിന്നെ വിളിക്കാട്ടാ.
ആ പറഞ്ഞപ്പോഴേക്ക് പോയോ ന്നാ ശരി. ആ ശരി.